ലോ
എന്തൊക്കൊയുണ്ട്
ആ സുഖായിട്ടിരിക്കുന്നു അവിടെ എന്തൊക്കെയുണ്ട്
ഇവിടെയും സുഖായിട്ടൊക്കെ ഇരിക്യുന്നു വിളക്കൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നു ഭയങ്കര മഴയാ, അവിടെയോ?
ആ ഇവിടെയും അത് തന്നെ ഭയങ്കര മഴയായിരുന്നു ഇപ്പൊ വല്ല്യ കൊഴപ്പില്ലാതെ നിക്കുന്നു
ആ ഹാ ആ ഇവിടെ ഇന്നലെ രാത്രി തൊടങ്ങിയ മഴയാ
പിന്നെത്താ
പിന്നെ വൈകുന്നേരത്തൊക്കെ പരിപാടിയൊക്കെ കഴിഞ്ഞാ
വൈകുന്നേരത്തേക്ക് നാളെ പ്രത്യേകിച്ചുന്ന് നമ്മള് ആക്കത്തില്ല രാവിലെ രാ ഉച്ചക്ക്‌യുണ്ടാക്ക അത് തന്നെ ചോറ് തന്നെ രാത്രി കഴിക്കെ ഞങ്ങള് പിന്നെ ചോറ് തിന്നുന്നെ ചപ്പാത്തി അങ്ങനെ എന്തെങ്കിലും വാങ്ങും
ആഹ് ആഹ് ആഹ്
ഇവടെയോ
ഇവിടെയും ചോറാ അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കത്തില്ല
ആഹ ആഹ്
പിന്നെ മീനൊക്കെ കിട്ടിയാ.
ലാ ളക്കെ കിട്ടിയർന്നു.
ആഹ ആ ആഹ ആ
ഇന്നലെ കിട്ടിയതാ പിന്നനെ കറി വെച്ചിവെ.. ഇത്തിരിയെടുത്ത് വെച്ച് അതിന്നടുത്ത് വറുത്ത് ചമ്മന്തിയൊക്കെരച്ച് പുളിശ്ശേരിയും തോരന്നും ആത്ത് കഴിച്ച.
ആഹ ആഹ ആഹ
ആവടെ കിട്ടിയോ.
ഇവിടെയന്നും മീനൊന്നും കിട്ടിയില്ല ആരും അങ്ങനെ പോയി.. കൊണ്ടു വന്നില്ല ഇല്ലെങ്കി എന്തെങ്കിലുക്കെ ആരെങ്കിലും വിച്ച് തരും. ഇന്ന് പിന്നെ ഇഞ്ചിക്കറിയും ഉണക്കമീനുംആയിരുന്നു.
ആം മ്മ്മ്മ്
പിന്നെ.. ചായ കുടിയൊക്കെ കഴിഞ്ഞോ.
നായ ആ കുടിക്കാറില്ല.
അഹ് ഹാ
അബിടെ..
ആഅവിടെചായകുടി കഴിഞ്ഞ്.
നിങ്ങളൊക്കെ എന്ത് പറയുന്നു.
ഒരാള് അപ്പുറത്തെ വീട്ടിൽ കളിക്കാൻ പോയേക്കോ ഇത്വരക്കും വന്നില്ല ഇനിയിപ്പോ.. പോയി കൊണ്ടുവരണം. ഒരാൾ താ എനിക്കൊപ്പ ഇവിടെ ഇരിപ്പുണ്ട്.
ആ ആചെറിയ ആളാണല്ലേ അടുത്തിരിക്കുന്നത്.
ആഹാ ചെറിയ ആളാ.
ആഹ് എടക്ക് കേക്കണ് സൗണ്ട്.
രാവിലെ ആയപ്പം.. ആ അഥവാ അച്ചാമ്മയുടെ അടുത്ത് കൊണ്ടുവന്നാക്കിയിട്ട് വൈകുന്നേരത്താ വന്നത് അഞ്ചേമു.. ക്കലായി ഇവിടെ വന്നപ്പം.
പ്പ് ണ ന്നപ്പോ ആ ആഹ്
രണ്ടു പേരും അവിടെ ആായിരുന്നു പിന്നെപ്പോയിപ്പൊ കൊണ്ട് വന്നതാ.
ഉംമം പിന്നെ- ഹസ്ബൻഡ് ഹസ്ബൻഡോ..
ജോലി സ്ഥലത്താ ആഴ്ചയിലോ മാസ.. ത്തിലൊക്കേ വരത്തോുള്ളൂ.
ആയിത്തോള ആഹ ഉം..
അവിടെ എങ്ങനാ.
ഇവിടെ ഇവിടെ കുഞ്ഞുണ്ട് കുഞ്ഞീപ്പ ടി വി കാണുന്ന്.
ആഹ് ആഹ് ആഹ്
ഹസ്ബന്റെ വന്നിണ്ടിവിടെ വരും ഡെയിലി വരും വീട്ടില്.
ആഹ് ആ ആഹ് ആഹ
ഉം അന്നില്ല.. ആഹ് വിളക്ക് കത്തിച്ചു വിളക്ക്ടെ എന്റെ അമ്മയുടെ അമ്മയുണ്ട്. ഇപ്പൊ പുള്ളിക്കരുത്തി ആറ മണിയാകുമ്പോഴേ വിളക്കക്ക അങ്ങ് കത്തിക്കും.
ആ അതൊരു സഹായമാണല്ലോ.
ആ അതെ അതെ.
പിന്നെ
ഈ മഴ ആയത കൊണ്ട് തുണി കഴുകിട്ട് ഉണങ്ങുന്നില്ല ആകെപ്പാട് ഇതായിരുന്നു ഇന്ന്.. തെളിവേ കണ്ടില്ലല്ലോ.
ആഹ്, ഇന്ന് തെളിവേ ഇല്ലായിരുന്നു.
കഴുകിയിട്ടതെല്ലാം പൊറക്കി പിന്നിം ബക്കറ്റ്നകത്ത ആാക്കി വെച്ച അകത്താക്കി.
ഇവടെ ഇവടെ ഒരു അശ്ശയണ്ട് ഈ ഷീറ്റുണ്ട് വടക്കോശേ അപ്പം അവടെ ഷീറ്റിന്റെ അടിയില് അശടി ഇട്ടിട്ടുണ്ട് പക്ഷെ ഈ കാറ്റൊക്കെ നല്ല ശക്തയിട്ട് കാറ്റടിക്കുമ്പോ നല്ല ഗ്യാപ്പുണ്ട് ഷീറ്റും മതിലും തമ്മില്. അപ്പൊ ഫുള്ള് വെള്ളം അടിച്ച് കേറി അപ്പൊ ഷീറ്റിന്റെ അടിയിൽ വെച്ചിരിക്കുന്നന്ന് പറഞ്ഞി ര്യില്ല ഫുള്ള് നനയും.
ആഹ്, അവടെ അങ്ങനെ ഇടാനും പറ്റത്തില്ല.
ഇവടെ ഇടാനുള്ള സൗകര്യണ്ട്. പക്ഷെ പട്ടി ശല്യം ഉണ്ടായത് കൊണ്ടേ ഇടാൻ പറ്റത്തില്ല.
കൊറേ തുണികൾ അങ്ങനെൊക്കെ കടിച്ച് വലിച്ച് അതെല്ലാം നാശാക്കിയാരുന്നു അയ്നു ശേഷം പൊറത്തിടാറേ ഇല്ല. അങ്ങനെ.
അവടെ മതിലി
ആഹ് മതിലില്ല ഓപ്പനായിട്ട് കടക്കുവ.
ആഹ് അതാ മധുരം ഉണ്ടെങ്കി വലിയ കൊഴപ്പം ഓ സിറ്റ ആഹ്, സിറ്റ്ഔട്ടിൽ എന്തെങ്കിലും നെറ്റൊ പോല അങ്ങനെ നീളത്തിന് ആ കെട്ടി ഇടാൻ പറ്റത്ത്
അത്രറോയ് അപ്പറം ഇപ്രായിട്ട് വടക്കും തെക്കും ആയിട്ട് കമ്പി കൊടുത്തിട്ടുണ്ട് പക്ഷെ ഫ്രണ്ടിലാങ്കി അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് നമുക്ക്
ഒരുപാട് വേണ്ടി വരല്ലോ.
ആഹ് ഒരുപാട് വേണ്ടി വരും അത് തന്നെയുല്ല എന്തേലും ഇട്ടാ തന്നെ ന്ന അത്ത് കടിച്ച്പർച്ച് നാശമാക്കും ഒരു ചെര്പ്പ് പോലും സിറ്റോട്ടി ഇടാൻ പറ്റത്തില്ല. അങ്ങനെ ഭയങ്കര ശല്യം അതോ ഒരാ ഒന്നൊന്നും അല്ല. കുറെ കാണും.
നിങ്ങളെക്കെ സ്രദ്ധിക്കണം ഇങ്ങനെക്കാണെങ്കിലേ.
ആഹ് ഇവ ഇവര് അങ്ങനെ പൊറത്ത് ഇറങ്ങാറില്ല. ആകപ്പാട് ഇറങ്ങുന്ന സ് സ്കൂളിൽ പോവാനും ട്യൂഷന് പോവാനും വേണ്ടീട്ടാ പിന്നെള്ളത്ന്ന് വെച്ച ന്ന ഞാന അങ്ങോട്ട ഇങ്ങോട്ടൊ ഒക്കെ പോകുബോം മാത്രം എന്റെപ്പ വരും. അതാണ് ഒറ്റക്ക് ഇറങ്ങത്തില്ല. അപ്പറും ഇപ്പറം എല്ലാം ഞാൻ അട ച്ചിട്ടാ അകത്തു തന്നെ ഇരുത്തേക്കും.
ആ അതെ നമ്മളെപ്പഴും കുറ്റിടണം പറയാൻ പറ്റത്തില്ലല്ലോ കുങ്ങിങ്ങളല്ലേ അവര് ചിലപ്പോം എറങ്ങിയൊക്കേ പോയാ അറിയത്തില്ലല്ലൊ.
ആഹ് അതെ.
ഇളയാളല്ലേലും ഇറങ്ങി പോവും ഞാൻ മിറ്റ അടിക്കാനായിട്ട് ഇറങ്ങുമ്പോഴത്തേക്കും ആളങ്ങ് റോഡിലെത്തും. ഇപ്പൊ എല്ലാ വഴിയും അറിഞ്ഞിരിക്കുന്നത് കൊണ്ട് ഓടും.
ആ
ആഹ്. അങ്ങനെ, ഇത്പ്പനി അട്ത്ത മഴക്കുള്ള ഹോളൊത്ത് വരുന്നുണ്ട്.
അവിടെ മോനാ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കളിക്കാനൊക്കെ പോവോ?
ഇല്ലില്ല അങ്ങനെ ഞാൻ വിടത്തില്ല എങ്ങും വിടത്തില്ല. ആകെ പോകുന്ന ഹസ്ബന്റീന്റെ വീട്ടിൽ പോവും എന്റെ വീട്ടിൽ പോവും.
അഹാ ആ
അല്ലാതെ എങ്ങോട്ടും വിടത്തില്ല പിന്നെ ഒരു കൂട്ടുകാരനുണ്ട് ഇപ്പർത്ത്. ആ മോൻ ഇങ്ങോട്ട് വരും കളിക്യാൻ. ഇവടെ റോഡില് സൈക്കിള് ചവിട്ടും അല്ലാതെ എങ്ങും എങ്ങോട്ടും വിടത്തില്ലവള കാ മിക്കവാറും കാണത്തില്ല സ്കൂളിൽ നിന്ന് വന്ന് കഴിയുമ്പോ അച്ചാമ്മെടടുത്തോ അമ്മാമേടടുത്തോട്ടോ പോകും ആള് ഇന്നിപ്പം മഴ ആയതു കൊണ്ട് എങ്ങോട്ടും പോവാൻ വയ്യാതെ ഇങ്ങനെ അകത്ത് ഇങ്ങനെ ഇരിക്കുവ
ആഹ് ഇന്ന് എങ്ങോട്ടും ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നല്ലേ എപ്പഴും മഴ തന്നെ അല്ലേലും നല്ല മഴയും തണുപ്പും ഉള്ളപ്പോ ഇറക്കാതിരിക്കുന്നതാണ് നല്ലത് അസുഖം പെട്ടെന്ന് വരും തണുപ്പ്
ആഹ് അതെ അതെ പൊടികുഞ്ഞുങ്ങളല്ലേ എന്നാലിപ്പ പക പകർച്ചവ്യാധികളും
ആ അതെ അതെ അമ്മാമ്മ കൊറേ ആയോ വന്നിട്ട്
അമ്മാമ്മ ഇപ്പം ഒരാഴ്ച കഴിഞ്ഞ് വന്നിട്ട് എന്നിട്ട് മിനിഞ്ഞാന്ന് പോയായിരുന്നു അവർക്ക് അക്ഷയയിലൊക്കെ പോണമായിരുന്നു. അങ്ങനെ പോയിട്ട് വരുന്നില്ലന്ന് പറഞ്ഞായാ ഞാനപ്പോ വഴക്ക് പറഞ്ഞു വാ ഇവിടെ നില്ല് ഞങ്ങക്കും ഒരു കൂട്ടാകുമല്ലോ
ആഹ് അതെ അതെ
അങ്ങനെ പറഞ്ഞ് നിന്നതാ പിന്നെം
അല്ലെലും വീട്ടില് ഈ പ്രായം ചെന്ന ഒരാളുള്ളത് നല്ലതാ
അതെ അതെ
നമുക്കീ എങ്ങോട്ടെങ്കിലും ഒക്കെ പോകണങ്കിൽ വീട്ടിൽ ആരെങ്കിലുമൊക്കെ ഒരാളുണ്ടല്ലോ ഇപ്പം അതാ കുഞ്ഞ് തന്നെ ഇപ്പം സ്കൂള് വിട്ട് വന്നാലായാലും ആരെങ്കിലും ഉണ്ടായത് കൊണ്ട് ഒന്ന് വൈകിയാലോ എടുത്താലോ പിടിക്കാനായാലും നോക്കാനായാലും
അതെ ഇവിടെ മോന്റെ രീതി വെച്ചിട്ട് അമ്മാമ്മയുമായിട്ട് ശരിയാവത്തില്ല അയാള് ഭയങ്കരം വഴക്കുംഒക്കെയാ
ആഹ ഹ ഹാ
ആഹ് അമ്മാമ്മ കുഞ്ഞ് വരുമ്പഴേ എല്ലാം എടുക്കുകയും എല്ലാ അപ്പൊ അതൊന്നും ഇഷ്ടമല്ല എന്റെ അമ്മ എടുക്കും എൻറെ അമ്മ എടുക്കും അങ്ങനാ പറയുന്നേ
ഹ് ഹ് ഇവിടെയും ത്താളങ്ങനാ അച്ചാമ്മയെ ഭയങ്കര ഇഷ്ടവാ പക്ഷെ അപ്പാപ്പനോട് ഭയങ്കരഒരു വൈരാഗ്യം പോലാ കൊച്ചിന് ഹോയി തൊടുന്നതോ പിടിക്കുന്നതോ ഒന്നും ഇഷ്ടവല്ല
ഉം കുഴപ്പമില്ല കളിക്കുന്നതങ്ങാ പിന്നെ എടക്കെടക്ക് ഇരിക്കുമ്പോ ചില പ്രശ്നങ്ങളിങ്ങനെ വരും. അതേയുള്ള
ആഹ്
അങ്ങനെ ന്ന പിന്നെ വീട്ടില് ഒരാളുള്ളത് നല്ലതാണ് നമുക്ക് എങ്ങോട്ടെങ്കിലും പോയി കഴിഞ്ഞാൽ നമുക്ക് വീട്ടില് ആരെങ്കിലും കാണുമല്ലോ
ആഹ് അതാ ഞാൻ പറഞ്ഞത് നമ്മളിപ്പോ അടച്ചിട്ടിട്ട് പോവേണ്ടാല്ലോ
ഉം ഞങ്ങള് പിന്നെ അമ്മാമ്മ വന്നത് കൊണ്ട് സന്ധ്യ കഴിഞ്ഞെങ്ങോട്ടും പോകത്തില്ല അമ്മാമ്മക്ക് ഒറ്റക്കി രിക്കാൻ പേടിയാ ഇവടെ ഇവിടങ്ങളിലൊക്കെ പരിസരങ്ങളിലൊക്കെ എല്ലാരും മതിലും വലിയ വീടും എല്ലാവരും അതിനകത്തു തന്നായിയിരിക്കും ഇപ്പം പകലും വെളയിലോട്ടൊന്നും ആരും ഇറങ്ങത്തില്ല അപ്പീ മറ്റേ നമ്മടെയൊക്കെ വീടുകളിലൊക്കെന്ന് അറയുമ്പോ അങ്ങനല്ലല്ലോ എല്ലാം പാചകക്കെ എപ്പഴും ബഹളവും ആളും എല്ലാവല്ലേ
അതാ ഇവിടെ ആതൊക്കെ തന്നെ തുറസായ സ്ഥലമാ എന്ന് വച്ചാ
ഉണ്ടോ?
ആ സന്ധ്യയാകുമ്പോ എല്ലാവരും വീടിനകത്ത് ഉണ്ടെങ്കി പോലും ഒരു നോട്ടം കാണും എല്ലാവർക്കും
ആഹ് അതെ അതെ ഉം ഇവിട ഞങ്ങളിപ്പം താമസിക്കുന്ന സ്ഥലത്ത് അങ്ങനല്ല എല്ലാവരും അവരവരുടെ കാര്യം നോക്കി ഇങ്ങന അതും അതിലും എല്ലാവാതിരിക്കുക അപ്പൊ അതുകൊണ്ടൊരു അമ്മമ്മിയ്ക്കൊരു ബുദ്ധിമുട്ടും പേടിയും ആണ് സന്ധ്യ കഴിയുമ്പോറ്റേക്ക് ഇരിക്കാന് പിന്നെ ഞങ്ങങ്ങനെ പോകത്തില്ല പിന്നെ ഇവിടെ ചേട്ടൻ വരുന്ന ജോലി കഴിഞ്ഞ് സന്ധ്യയാവും അപ്പൊ അതുകൊണ്ടിപ്പ അങ്ങനെ എങ്ങോട്ടും ഇറങ്ങുന്നില്ല ഇവിടെ തന്നെ ഇരി ക്കുവാണ് ഉം
അമ്മാമ്മ ചോറൊക്കെ കഴിച്ചോളോ രാത്രീല് ഷുഗറോ അങ്ങനുള്ളവല്ലോ ഒ
ഇല്ല ഇല്ല ഇല്ല അങ്ങനൊന്നുല്ല അങ്ങനൊന്നുല്ല കഴി പക്ഷെ വേണ്ട ഒരുപാടൊന്നും വേണ്ട അവക്ക് ചിലപ്പോ രാത്രി കഴിക്കത്തില്ല വേണ്ട വേണ്ടന്ന് പറയും
ആഹ് അഹ്
ഉം ഉമ്മാക്ക് എപ്പോഴും തൂക്കലും ഒതുക്കലും ഇങ്ങനെ ഒരുക്കി ഒതുക്കിയിരിക്കണം അങ്ങനെ ചുമ്മാതിരിക്കുന്നെ ഇഷ്ടമല്ല പ്രായമവർ അങ്ങനെ ആണല്ലോ അവർ
ആഹ് അതെ അതെ അതെ വെറുതെ ഇരിക്കത്തില്ല
ഉം എല്ലാരും അല്ല ചിലർക്ക് നല്ലയ ഇത് ഇപ്പം എപ്പഴും അമ്മമ്മക്ക് എന്തെലും ചെയ്യണം
വീട്ടിലോട്ടൊക്കെ പോവോ
ആഹ് വീട്ടിലോട്ട് പോവും പക്ഷെ ഇന്ന് ഇന്ന് പോയില്ല ഇന്നലെ വയ്യ ഉച്ചക്ക് ഞാൻ പോയായിരുന്നു
ആഹ് ഹ
ഉം മാ മഴയല്ലേ ഇങ്ങോട്ട് ഇറങ്ങാനോ ഒന്നും പറ്റാത്തൊരവസ്ഥ ഇവിടെ മൊത്തം വെള്ളം കെട്ടി കിടക്കും മഴ പെയ്ത് കഴുമ്പോഴേ
ആന്നല്ലേ
ഉം പോകാൻ വഴിയില്ല അതുകൊണ്ട് നമ്മള് വെളയിലോട്ട് പോലും എറങ്ങതില്ല
ആഹ് ആഹ് ആഹ്
വലിയ പാടാ അമ്മാമ്മയെ ശരിയെട എങ്കി ഞാൻ വിളിക്കാവെ ആഹ് ആഹ്